ഹലോ
ഉ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം
ഓക്കെ ജോലിക്കൊക്കെ പോകുന്നത് ഇഷ്ടാണോ
ജോലിക്കല്ലേ ജോലിക്ക് പോകുന്നത് ഇഷ്ടാണ് പ്രത്യേകി പക്ഷേ ദൂര്യൊക്കെ ജോലിക്ക് പോകുന്നത് ഇഷ്ടാണ്
ഏ
ഉണ്ടാ
ഇപ്പം ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല എനിക്ക് നാ കുഞ്ണ്ട് പ്പ അതുകൊണ്ടന്നെ എനിക്ക് പൊറത്തെ എവിടെയും ജോലിക്ക് പോയിക്കൂടാ പ്പ അതുകൊണ്ടന്നെ വീട്ടിന്നന്നെ എന്തെങ്കിലും ജോലി നോക്കാന്നാണ് വിചാരിക്കുന്നത്
അതെ ഇത് കല്യാണത്തിന്റെ മുമ്പ്
വർക്കയ്തിട്ടുണ്ടല്ലേ
അതെ ഇപ്പൊ ഞാൻ വീട്ട് തന്നെയാണ് വീട്ടിലെ ഓരോ കാര്യങ്ങളും ഉം
ആ പറ
ആ മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്
എന്തൊക്കെയോ സൗണ്ടൊക്കെയോണ്ട് കേക്കുന്നില്ല
ജോലിക്ക് പോയിരുന്ന സമയത്തുണ്ടായ ഫ്രീഡം ഇപ്പ മിസെയ്യുന്നുണ്ടോ?
ആഹ് സത്യായിട്ടും മിസ് ചെയ്യുന്നുണ്ട് കാരണം നമക്കിങ്ങനെ വീട്ടിലിര്ന്നു കൊണ്ട് ഹ നമുക്ക് എന്താ പറയാ സമയം പോന്നില്ല അപ്പം നമ്മള് ചെലപ്പം വിചാരിക്കും ആ നമ്മൾക്ക് ജോലിക്കൊക്കെ പോവാണെങ്കില് ആ നമുക്കും ഒരു സ്വതന്ത്രമാവാമെന്ന് കാരണം നമ്മള്ടെ എന്താവശ്യത്തിനും ആ നമ്മള് ആരെ മുമ്പിലും കൈനീട്ടണ്ട ആവശ്യമില്ലലോ അപ്പൊ നമ്മുക്ക് സ്വന്തമായിട്ട് ആ ജോലിയൊക്കെ ണ്ടെങ്കില് ആ നമ്മള് നമ്മക്ക് എന്താവശ്യത്തിന് നമ്മക്ക് ആരോടും ചോദിക്കാതെതന്നെ നമുക്ക് സ്വതന്ത്ര ആവാമല്ലോ പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയത് കൊണ്ടെന്നെ ജോലിക്ക് എവിടോം പോവാൻ പറ്റ്ന്നില്ല പ്പ ങ്ങനെക്കെണ്
ഓക്കെ അടുത്ത് അടുത്ത് തന്നെ ഒരു ജോലി കിട്ടാണെങ്കി അതിന് പോകുമോ?
തീർച്ചയായിട്ടും പോകും കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയതുക കൊണ്ടാണ് ജോലിക്ക് കിട്ടിയാൽ തീർച്ചായിട്ടും ഞാൻ പോവും
ക്കെ നമുക്കൊരു ജോലിയള്ളപ്പ നമ്മുക്ക് നമ്മുടേതായ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട എല്ലാം ചെയ്യാം ഇപ്പ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പം അവരുടെ അത് അത് നമുക്കൊരു നമ്മുടെ മനസ്സിനെ തന്നെ ഒരു വേഷമം വേഷമിപ്പിക്കുന്നൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യ്യാ ആ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്
അതെ അതെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഒരാള് ജോലി ചെയ്താ മാത്രം പറ്റൂല അപ്പം രണ്ടു പേരും നിർബന്ധായിട്ട് ജോലി ചെയ്താലാണ് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം തന്നെ തെക തെകയുന്നില്ല അപ്പോ ആ എന്തെങ്കിലും ഒരു ഏഹ്. എക്സ്ട്രാ വരുമാനമായിട്ട് നോക്കണം എന്ന് ങ് പറയുന്ന്ണ്ട് അപ്പൊ ഞാനും ഇതുപോലെ ങ് പൊറത്തെവി ലും ജോലിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ ആയോണ്ട് വീട്ടിന്ന് തന്നെ എന്തെങ്കിലും ആഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു
അതെ ഇപ്പ വീട്ടിലിര്ന്ന് വർക്ക് ഫ്രോം ആഹ് വീട്ടിലിര്ന്ന് ചെയ്യാവുന്ന കൊറേ വർക്കുകൾ ഇപ്പ നമുക്ക് ങ് നമ്മ ഈ ങ് കേരളത്തിൽ ങ് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ങ് വള സത്യസന്ധമായ രീതിയിലുള്ള ജോലികൾ ഉണ്ട് അപ്പ അത് ഇതെങ്കിലും ങ് രീതി ഇതില് നമ്മളാ തേടി വരും അത് നമക്ക് ത വിധിച്ചിട്ടുള്ള ആണെങ്കിൽ നമുക്ക് വീട്ടിന്റെ അടുത്തന്നെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കിട്ടിയാലും മതി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ കുഞ്ഞിനെ ഇപ്പ സ്കൂൾ കോ ഡേ കെയറ് ങ് സ്കൂളിലായിരുന്ന ഇനി പോണെ നെണെങ്കിൽ കുഞ്ഞ് വര്ന്ന സമയത്ത് തിരിച്ച് വരാൻ പറ്റിയ എന്തോരോം ജോലികള്ണ്ട് ചെല സ്ഥലത്തൊക്കെ അങ്ങനെ അവൈലബിളിറ്റി കൊടുക്കുന്ന്ണ്ട് അപ്പൊ അത അനുസരിച്ച് എവിടെയെങ്കിലും ഒക്കെ നല്ലൊരു ജോലി ങ് കിട്ടാണെങ്കിൽ നന്നായിരിക്കും ല്ലേ
അതെ അതെ പക്ഷെ പണ്ടൊക്കെയാണെങ്കിൽ കിട്ടാറില്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഇ പ്പ അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല നമ്മുക്കിപ്പ വീട്ടിൽന്നന്നെ നല്ല നല്ല ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വീട്ടിൽന്ന് തന്നെ നമു ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ കുറച്ച് ബിസിനസ്സ് അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് നോക്കിയാൽ ശ്രമിച്ചാൽ കിട്ടും നമുക്കിങ്ങനെ ചെറിയ നമ്മള്ടെ ടൈമിന് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് നമ്മക്ക് ങ് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലി അവസരങ്ങൾ ഇണ്ട് പക്ഷെ ഉം ഇതിനൊക്കെ സമയം വേണം അപ്പൊ കുഞ്ഞിന്റെ കാര്യം വീട്ടിന്റെ വീ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിന് കൊറ് ച്ച് സമയം മാറ്റി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യ ണൊന്നെക്കെ വിചാരിക്കുന്ന്ണ്ട് കാരണം
അതുപോലെയൊക്കെ നടക്കട്ടെ നല്ലൊരു ജോലി തേടി വരട്ടെ നമുക്ക് ജോലി ഉള്ളതാ നല്ലത് ഒരു പെണ്ണിന് ഒരു ജോലി അത്യാവശ്യമാണ് ശരിക്കും നമ്മള് കുഞ്ഞുങ്ങൾ വന്നഴിയുമ്പ നമ്മള് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങും കുഞ്ഞിന്റെ കാര്യങ്ങള് കുഞ്ഞിന്റെ കാര്യങ്ങള് ഭർത്താവിന്റെ കാര്യങ്ങള് വീട്ട് കാര്യങ്ങള് കുടുംബം ഇത് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോവും പക്ഷെ അപ്പ കൂടി നമ്മള് നമ്മളെ തന്നെ മറന്നു പോണേണ് നമുക്കൊരു ജോലി വേണം നമുക്ക് സ്വന്തം കാലിൽ നിക്കാൻ പറ്റും അതാരെയും ബോധ്യപ്പെടുത്താ ൻ വേണ്ടിയല്ല അത് നമ്മുടെ അവകാശമാണ് ഇന്ന് ഇപ്പ ആരും ഒന്നും പറയില്ലായിരിക്കാം ഇപ്പൊ ഭർത്താവാണെങ്കിലും എന്ത് വേണെങ്കിലും തരുവായിരിക്കാം കാശ് പക്ഷെ നാളെ ഒരു കാലത്ത് അത് ഒരു വർത്താനം പറയും നീ ഇത്രയും നാളെന്റെ ചെലവിൽ തന്നെയല്ലേ കഴിഞ്ഞത് അത് കേൾക്കേണ്ടി വരുമ്പോ നമ്മുടെ മനസ്സിൽ തന്നെരു വെഷമം വരും ഇത് ഇത്രയും നാള് നമ്മള് ഇതെന്തിന് വേണ്ടിയാ ജീവിച്ചത്
അതെ നമുക്കിപ്പ എന്തെങ്കിലും ആവശ്യപ്പെടണെങ്കിൽ നമ്മളെ ഭർത്താവിന്റെ മുമ്പിൽ വേണം കൈനീട്ടാൻ അപ്പൊ ആഹ് ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരടുത്ത് ചോദിച്ച് ബുദ്ധിമു ആഹ് ബുദ്ധിമുട്ടാണോ അപ്പൊ അങ്ങനൊ രു ഒരു മൊബൈല് റീചാർജ് ചെയ്യാൻ പോലും ആഹ് നമ്മള് നമ്മളെ ഭർത്താവിന്റെ കൈ നീട്ടണം അപ്പ ആഹ് ഒരു സാഹചര്യം ഉണ്ടാവരുത് അപ്പൊ നമ ഇപ്പ പെട്ടന്ന് ഇപ്പ നമ്മടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കും മേടിച്ചു കൊടുക്കണെങ്കി പോലും ആഹ് നമ്മള് ചോദിക്കുന്നത് നമ്മുടെ ഭർത്താവിന്റെ അടുത്താണ് അപ്പൊ ആഹ് ഒരു ങ്ങാ ഇത് വരരുത് അപ്പം ചെറിയ രീതിക്ക് എന്തെങ്കിലൊരു ജോലി ചെയ്തിട്ടെങ്കിലും ഒരു ചെറിയ വരുമാനെങ്കിലും ആഹ് വേണം അത് നമ്മളെ കുടുംബം. നമ്മള്ടെ കുഞ്ഞുങ്ങളെയും, എല്ലാര്ടേം കാര്യങ്ങൾ വീട്ടി ട്ട്ലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി.. എന്തെങ്കിലും വീട്ടിൽന്ന് ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റ് പറ്റുന്ന ജോലി ഇണ്ടെങ്കിൽ അതിന് ശ്രമിക്കണം. അപ്പൊ നമ്മൾടേതായ ആവശ്യത്തിന് നമുക്കൊരു ഇതുണ്ടാവും. പിന്നെ അത് മാത്രല്ല ഒരു വെലയും ഉണ്ടാകും. അപ്പൊ ജോലി
അതെ. നമ്മളിപ്പൊ നൂറ് രൂപ ചോദിച്ച നൂറ് രൂപ എന്തിനെന്നുള്ളൊരു എക്സ്പ്ര
അതെ അതെ. ഒരു ഒരു നൂറ് രൂപ ചോദിച്ച ച്ചാ പോലും അതിനെന്തിനാണ്? അതിനൊരു നൂറൂ കൂട്ടം ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ
കേക്കേണ്ടിരുമ്പോ നമുക്കൊരുവെഷമാവും നമ്മള് ആരും
അതെ അതെ. അത് മാത്രല്ല ഇപ്പൊ എവിടെയാണെങ്കിലും പണം ആവശ്യമാണ്. എല്ലത്തിനും എന്തിനും പണം ആവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്കൊന്നുല്ല. അതുകൊണ്ട് തന്നെ ജോലി എല്ലാവർക്കും നിർബന്ധമാണ്.
മം മം.
മാത്രല്ല, ആഹ് ജോലി ഇണ്ടെങ്കിലാണ് നമ്മയും ഏഹ് വളർച്ചയിലെത്തും.
നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോ ക്കാം നമ്മക്ക് അതിന്ന് എന്തെങ്കിലും ഇണ്ടാക്കാം. ഇപ്പൊ ഒരു ഒരു ഇപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടര് ഡ്രസ്സ്‌ എടുക്കണങ്കിൽ തന്നെ നമുക്ക് ചോ ചോദ്യങ്ങളല്ലേ വര്ണത്. ആ ആ ഒരു ചോദ്യങ്ങള് ഇല്ലാണ്ടാക്കാൻ നമുക്ക്
അതെ. സ്വന്തം കാലിൽ നിക്കണം. അത്
അതാണ് വേണ്ടത്.
അതിന്നല്ല എടുക്കാം
പിന്നെ... ആഹ് വീട്ടില് ഭർത്താവ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
ഹസ്ബൻഡ്ന്.. ഹുസ്ബൻഡ് ന് വർക്കാ
ആണോ ആഹാ ആഹാ. വേറെ ആർക്കെങ്കിലും ജോലി ഇണ്ടോ? ഇതിന്റെ മുമ്പേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നണ്ട്
ആണല്ലേ. ആഹാ എന്ത് ജോലിയാണ് ചെയ്യുന്നെ?
ഞാനൊരു റിക്രൂട്ടിംഗ് ഏജൻസിൽ വർക്ക് ചെയ്യ
ആഹാ കൊറെ വർഷായോ?
ഇല്ല. ഞാനിപ്പോ ഒരു വൺഇയാറാവുന്നള്ളു. ഞാന് ഇതിക്കും മുൻപ് വർ ക്കി ചെയ്തിട്ടുണ്ട്.
ആഹ് ആഹ് ആഹ്.
മം. ഞാൻ മെഡിക്കൽ ഓരോ ഹോസ്പിറ്റലില് വർക്ക്‌ ചെയ്യാ
ആഹാ ആഹാ. നല്ല കാര്യാണ്. ജോലി ഇണ്ടാവുന്നത് നല്ല കാര്യാണ്.
ഇതാണ് എനിക്ക് കഴിക്കാനുള്ളത്. മം ആഹ് ഇപ്പാ ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് കൊഴപ്പില്ലാണ്ട് പോവുന്നു.
ആഹ്. എന്റെ വീട്ടില് എന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്ന്ണ്ട്. പിന്നെ എനിക്കിതിന്റെ മുമ്പ് ഞാന് മണിപ്പാൽ ഹോസ്പിറ്റലില് ഡൈ ട്രാറ്റ് ചെയ്തൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, അവിടെ കൊറോണ സമയത്തായിരുന്നു ഞാൻ ചെയ്തൊണ്ടിരുന്നത്. പിന്നെ അവ്ടെ കൊറോണ ആയതിന് ശേഷം വീട്ടില് സമ്മതിച്ചില്ല. പിന്നെ വീട്ടിന്റെ അടു ത്തൊരു ചെറിയ സ്കൂള്ണ്ടായിരുന്നു അവിടെ ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ അന്ന് പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നു ഞാൻ ജോലിക്ക് പോയത് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇപ്പം പൊറത്ത് എവിടേം ജോലി നോക്കുന്നില്ല പക്ഷെ ജോലി ആ മ എ
ഉം
അത് ജോലി വേണമെന്ന്ണ്ട്. പക്ഷെ മോന്റെ കാര്യൊക്കെ ആലോചി ക്കുമ്പം വിചാരിക്കും എന്തെങ്കിലും വീട്ടിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി കിട്ടിയാൽ ചെയ് ചെയ്താൽ നല്ലതായിരിക്കുമെന്നു
ആഹ്
കാര്യൊക്കെ നോക്കണ്ടേ അതെ നല്ലൊരു ഇത് കിട്ടട്ടെ ആഹ നല്ലൊരു വരുമാനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെയാ
ശരി ശരി